കളിക്കില്ലേ ആ ഓക്കെ മാ എന്തൊക്കെണ്ട്
സുഖാണ് സൗണ്ട് ചെറുതായിട്ട് കേക്കുന്നുള്ളു ചെറുതായിട്ട് കേക്കണ്ട് ആ അപ്പണ്ട് ആഹ് ക്ലിയർണ്ട്
ആഹ് എന്തൊക്കെണ്ട്
പിന്നെന്താ സുഖായിട്ട് പോണ്
പായ കുടിച്ചോ ആ കുഴപ്പല്ലാ ങ്ങനെ പോണ് തരെ നല്ല മഴേനി ഇപ്പ ഒന്ന് ചോ ചോർന്നല്ല
ആ ആഹ് അതെ എല്ലോടുത്തും മഴ തന്നെയാണ് പിന്നെന്താ പറയാ അതെ അതുകൊണ്ട് ഈ ഉച്ചക്കൊക്കെ ഉണ്ടല്ലോ മഴ
ആഹ് ണ്ട്
പി ആ അന്ന ന്തെ കൊറച്ച് ഇത്ണ്ടായിരുന്നു പിന്നെ റെഡ് അല ട്ടുള്ള സം മഴ ഉണ്ടാവേല്ല്യ അപ്പൊ ഇവിടെ ഇപ്പ കാസർഗോഡ് കാസർഗോഡും പിന്നെ റെഡ് അലർട്ട് അപ്പ ഞാ എനിക്ക് ഒരു കുട്ടിക്ക് എൻ്റെ ടുക്കളുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി പറീണ്ട് അവിടെ വ മഴൊന്നുല്ലാന്ന്
ഏ അതാ റെഡ് അലർട്ട് ണ്ട് ല്ലെ
ആഹ് കാസർകോടും പിന്നെ ഏതൊരു ജില്ലയാണന്നുണ്ട് അപ്പൊ ഓൽക്ക് ഒഴിവാണ് പറഞ്ഞപ്പന്ന് ചെക്കൻ ക്ലാസ് ടുത്തത് അപ്പൊ പറ്യ ഇവിടെ മഴയൊന്നുംല്ല ഏ മഴയില്ല നല്ല കാലാവസ്ഥയന്ന അങ്ങനെ ആഹ്
ടൈമില് ഇവിടെ
പിന്നെ എന്താ പറയാ എന്താ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ആഹ്
ആ വന്നേ ഓല് നാല് നാലര
ആ ആ ആഹ് ആ
പിന്നെന്താ ചായക്കെ കുടിച്ചോ ആ അത് ഉം രാവിലത്തെ തന്നെ ണ്ട്
വാ
ങ്ങക്ക് ങ്ങനെ
ഞങ്ങളിങ്ങനെത്തന്നെ രാവിലെ ഉണ്ടാക്കണതെന്നെ ഉണ്ടാവല്ലോ രാത്രി പിന്നെ വല്ലാതെന്നും ഫുഡ്‌ മാണ്ടല്ലോ ഉച്ചക്ക് പിന്നെ അമ്മക്ക് ളത് പിന്നിം കഴിക്ക രാത്രി പിന്നെ അങ്ങനെ
ആ രാത്രി വല്ലാതൊന്നും വേണ്ട ആഹ ആഹ് ശരി കർണ്ട് ണ്ട് കാരണം പറയും ഇവിടെ ടൗണ തൊണ്ടേ എല്ലാരും അത് അങ്ങനെ പോകൂല പോയാലും പെട്ടെന്ന് വരും മയ മഴയാലും
ണ്ട് ഇല്ലായിരുന്നു പിന്നെ പ്പ ഇപ്പൊ ഒരു പന്ന് പയ്ന്ന് മണി നേരത്തി ത്തു വന്നു പ്പ പ്പളാ പോയതാവം പ്പ ല്ല
ആപ്പ് ല്ല്യ
ഇല്ല ഞപ്പ ആ വരൂയ്ക്കാരം
പഷേ കാറ്റൊന്നും ഇല്ല മഴ പെ
ഏ ഇല്ല്യ കാറ്റും ഇടി ഇടി ചേർത്തായിട്ട് വെ
ആ ഇടി എപ്പഴേലൊക്കെ ഒന്ന് ങ്ങനെ ആ ക്ഷെ അതൊന്നും കൂടി ഉണ്ടാവുമ്പോ ഭയങ്കര കേതിയേട് ആ പേടിയാണ് പിന്നെ വ കറണ്ടും
ഉ ആഹ ഈ മരങ്ങളൊക്കെ അത് അതെപ്പോ ഞങ്ങക്ക് ഞങ്ങളെ വീട്ടിന്റെ മുന്നിലെന്നെ ഒരു ഒരു പിലാവ് ഇണ്ടായിരുന്നു പ്ലാവ് ന്ന അത് എപ്പോഴ രാ ഒരു പത്ത് പയ്നൊന്ന് മണി ആവുമ്പോഴാണ് ഭയങ്കര സൗണ്ടേക്ക്ണ്ട് ഞാന് വന്നോക്കിയപ്പോ മുന്ന്ക്കാണ് അയ്മന്ന് ഒണങ്ങിയ കൊമ്പോന്നായിട്ട് വീണേ പ്പോ ഒന്നൂടി കുലുങ്ങുന്നതിരി സൗ തെ ഒണങ്ങിയ ആ അത്യാവശ്യം വലുപ്പള്ള ആ ഒണങ്ങിയത് പക്ഷെ അവരോടെ അ വെട്ടാൻ പറഞ്ഞിട്ട് അവര് വെട്ടുണ് ഞമ്മക് ഞമ്മളെ മുന്നിൽ കാണും ചെയ്യും അപ്പൊ അങ്ങനൊക്കെ അപകടം ഉണ്ടാവും.
ആ ആ ആ അത് പേടിയാണ്ങ്ങനെ ശോ അങ്ങനൊന്നും വേണ്ട പച്ചന്നെ പൊട്ടിചാട്വേ
ആ മതി അതല്ലെ ആ
ബോടിന്റെ അടുത്ത്ണ്ടാവുമ്പഴാണ് അല്ലെങ്കി അമ്മക് അത്ര പ്രശ്നല്ല
ആ ആ ആ ചക്ക ഇണ്ടായിനോ അയ്മല്
ചക്ക ആ ചക്കണ്ട് ഇപ്പൊ എല്ലാരും ഉപയോഗിക്കോ അങ്ങനെ ചക് ക്ക ഇണ്ട് ചാരിച്ങ്ങാണ്ട് ന്താ കൊണ്ടോയി ഇണ്ടാക്കൊന്നൂല്ല്യ. വെറുതെ അതെന്നെ ഇണ്ടാവും അത് വീണ് പോവും അങ്ങനെ
ഏ അപ്പൊ അവിടെ ആർക്കും പറ്റൂല ആ ഭാഗത്തും ഏ
അയ്ന് ആ അവര് പറമ്പില് കൊറെേ ഇണ്ട്. പ്ലാവുമ്മെ പിന്നെ ആവശ്യം ഇണ്ടാവി പിന്നെ ഈ മഴ ആവുമ്പോ രസല്ലല്ലോ
ആ മ് പക്ഷെ ഇബ്ട്ത്തെലൊന്നും വെള്ളം കുടിച്ചിട്ടില്ലട്ടോ ആഹ് ഇബ്ട്ത്തെലൊന്നും വെള്ളം കുടിച്ചിട്ടില്ല മ് മ് മറ്റെല്ലാം ഇണ്ടാവല് ണ്ടങ്ങനെ
ആ ആ അതേപോലെപ്പിൻക്കും ഇന്നൊരു പഴ്ത്ത ചക്ക കിട്ടി ന്നട്ട് ഞാനപ്പോത്‌ മുറി ച്ചോക്കേപ്പൊ അതൊക്കെ വെള്ളം ആകെ ഞാൻ രണ്ടെണ്ണം തിന്നു ബാക്കി വർന്ന കൊണ്ടെട്ടു. ഇല്ല്യ വെള്ളങ്ങനെ ഒലിക്ക അതൊരു ഇതിന്റെ മാതിരി സ്പോഞ്ചിന്റെ മാതിര്യായി അപ്പൊ ഒരാള് തരുമ്പോ മ്മള് വേണ്ടന്ന് പറയൂല്ല
മ മധുരോല്ല പുളി അങ്ങനെ
ആ അല്ല ചക്കോണ്ട്ങ്ങള് എന്തേലും ഇണ്ടാക്കോ
ഞാൻ പേ വീട്ടത്തെ ചേച്ചി ആ പിന്നെ പിന്നെ കുയ്യപ്പം ചുട്ട് കൊട്ന്ന ന്നീന്നു ചക്കോട്ട്
അയ്നോണ്ടോ അത് പയഞ്ചക്ക ആവും ലെ
ഇനക്കറിയില്ല ഏത് ചക്കെന്നാവോ
ഏ പയംചക്കക്ക് ഉണ്ണിയപ്പൊക്കെ ചുട്ട് പറേണ കേക്ക
ആ ഏത് ചക്കെന്ന്ക്കറീല ചക്ക ത്‌ ന്റെ നമ്മള് ഇതരക്ക്ണേക്ക് കൂട്ടി അര ക്ക ഒരു അയ്ന്റെ ഇത്‌ വരും ചൊയ വരും ആ അതിന്റെ ടാസ്റ്റ് വരും
കൊക്കെ ചക്കണ്ടാവും.
അല്ലാശ പറ്റാത്തർക്ക് തീരെ പറ്റില്ല
അല്ല നല്ല ഇത് ആ അതന്നെ അപ്പം ഇ അരിണ്ട് മാത്ര അതെ നമ്മളപ്പപ്പ മൈസൂർപ്പഴം ഇപ്പൊ കൂട്ടൂലേ ഉണ്ണിയപ്പ നെയ്യപ്പൊക്കെ കൂട്ടുമ്പോ അതിയാ മതിയാവുമാണെങ്കില്
അതെ അതെ
ആ ആ ശരി പിന്നെന്തൊക്കെണ്ട് ചായക്കൊ കുടിച്ചോ
ചായഒന്നും ഇല്ല മക്കൾ ഇതാ ഒരാള് ചോർ തിന്നാണ് മറ്റെ ആൾ നേരായിട്ടില്ല ഇവർ സ്കൂളിൽ നിന്ന് ചോറ തിന്ന
ആഹ
നിർബദ്ധി ക്ക് ആഹ് രാത്രി എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കണോ വേഗം ഉറങ്ങയാണെങ്കി വേണ്ട ഏ രാത്രി ഒന്നും ഇല്ല വേഗം ഉറങ്ങാണെങ്കിൽ വേണ്ട പിന്നെ നേരം വെയ്കയാണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ബേക്കറി അല്ല എന്തെങ്കിലും ഉണ്ടെങ്കില് ചെറതായിട്ട് സ്നാക്ക് എന്തെങ്കിലും എന്തെങ്കിലോ ഇന്നല ഇപ്പൊ ഉഴന്ന് ദോശ ഉണ്ടായിരുന്നു അതിന്റെ അ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തു
ആ അ വെയ്ക്കുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ തിന്നാലും മതി അ ആ
അല്ല അവർക്ക് എന്തായാലും വൈകുന്നേരം ഉ ഉണ്ടായാലും വേണം ചോറാണ് പിന്ന അപ്പം പിന്നെ
ഏ സുഖാണ് അങ്ങനെ അതാ നല്ലത് അതെ
ഒരാൾക്ക് പറ്റൂല ചെറിയ ആൾക്ക് പറ്റൂല ചെറിയൾക്ക് എന്തെങ്കിലും ഫുഡ് വേണം വരണം വന്നിരിക്കും അ ഇന്ന് ഇപ്പൊ ഒന്നുല്ലെൻ ആഹ അപ്പ ഒന്നല്ല അപ്പൊ ഞാന് അവിൽ ഉണ്ടായിരുന്നു അത് അഎന്ത് ആക്കി കൊടുത്തിന്ന് അതിന്ന് നീച്ചൊയില്ലേ അല്ലെങ്കിൽ ബ്രെഡ് വേണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഓൾക്ക് വേണ്ടത് മറ്റൊൾക്ക് അങ്ങനല്ലേ
അത് ഇപ്പൊ സ്കൂളിന്ന് പറയുന്ന കേട്ടിട്ട് കേട്ട് ക്കണ്ട് ഫുഡിന്റെ ടൈം ഒക്കെ ആകുമ്പ അങ്ങനെ പറ വീട്ട്ന്ന് ഇപ്പോ അങ്ങനെ യൂസ് ചെയൂലല്ലോ ശരിയ
വന്നിരിക്കും വടക്കിനിയിൽ വന്നിരിക്കും
ഏ ഹഹ അ ശരി വൈകുന്നേരം വരില്ലേ അതാ
ആഹ മ മൂന്നര വരെ ഇണ്ടാവും അവിടെള്ളോർക്കൊക്കെ ചെറിയൊക്കെ എത്രണീ
ന്നെ ത പറഞ്ഞിട്ടുള്ളൂ അപ്പം രണ്ട മണി ഒ ഒരു മണി ഒന്ന് ഒന്നര ഒന്നര വരെ ഉണ്ടാവും ഈ ആഴ്ച ഫുൾ ആനമ്മള് സ്നാക്സിന് പകരം ഈ അതായ ഉച്ചരെ ഇള്ളത് പിന്നെ നേരം വയികാ പറഞ്ഞിക്കാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ്ഇണ്ടാവില്ലേരാവിലക് ത്തെ അത് കൊടുത്തേക്കാം ആ അത് കൊടുത്തേക്കാം പിന്നെ അഥവാ നേരം വൈക വെശ്ക്ക്ണേനാവും ചെയ്യും മറ്റേ സ്നാക്സ് ഒക്കെ ആവുമ്പളെ പയ്നൊന്നണിക് ഇന്നാലും പിന്നെ നേരംവൈകി ഇയാള് ബസ്കൂല ഇറക്കാണ്ടേ അപ്പൊ അങ്ങനെ മതി ചോറില്ല ആ പിന്നെ അതായ വേണ്ടേ പിന്ന വീട്ടിലെതിട്ട്ചോറ് കൊടുക്കും അപ്പ പിന്നെ ഒന്ന്
ആ അതും അല്ല ഒരു എങ്ങനെ വെരല് വണ്ടിക്ക് വെരലാ അതോ
ആ ആ ഉവ്വ് ഏ ഓട്ടോ വണ്ടിക്കല്ല ഓട്ടൊക്കും അതാ നമ്മള് കൊണ്ട് ഇന്നും കൊണ്ടുവക്കാന്ന് വണ്ടി വണ്ടി ഏൽപ്പിച്ചാൽ പിന്നെ എൾപണ്ട് ആഹ് ആഹ് അതൊരു പണിയാണ് ന്ത്ച്ചാ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തന് പിന്നെ കൊണ്ടരാൻ പോകാൻ സമയാവും
ഞാൻ തന്നർക്ക് അതേപോലെ ഒരു മണിക്കായിരുന്നു ഞാൻ ദേ അത് ആ ടൈമില് മൺണ്ടല
ആ അപ്പൊ പണി അനക്കായി ഇനിയത്
ആ ആ ചോറ് തിന്നലേ വന്നി ട്ടാവും കാരണം നേര ഇണ്ടാവൂല
ആ ആ ആ പി ചോറി പറഞ്ഞ നടന്ന് പോകാനും
പോവാനേ കഴിയൂല ആ വന്നിട്ട് ഫ്രീ ആയിട്ട്‌ ഇരുന്ന് തിന്നാ അതല്ലേ
ബേജാറിലപ്പം തിന്നാൻ പോകുല്യാ വെശപ്പ് മാറൂല്യാ
ഇപ്പൊ എല്ലാർക്കും പടത്തൊക്കെ തുടങ്ങിയല്ലോ അപ്പൊ ഒരാഴ്ചണ്ട് പ്പോത്തിന് തുടങ്ങീ എല്ലാർക്കും
എഴ്താനൊക്കെ ഉണ്ട അല്പ്പീ ഈ പരിസ്ഥിതിദിനല്ലേ ഇ അഞ്ചാംതിയല്ലേ അന്നത്തെ ക്സ്മസിന് അപ്പ്ന്നണ്ടാക്കിയാക്ക് ന്താ ആകെഒന്നേകിട്ടിട്ടുള്ളൂ ഒക്കെ വലിയ കുട്ടികൾക്കില്ല ക്വസ്റ്റ്യൻ എന്നൊക്കെ പറ കൊച്ചനാൾൊക്കെ പറയുന്നുണ്ടോ ക്ക അൻ പഠിക്കാന് എന്താന്ന് അവ ഐഡിയാല് ഗ്രൂപ്പിലെ എന്തേലും ട്ട ഇല്ല
ആഹ് ആ പിന്നെ അമ്മള് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു കൊടുക്കണം നമ്മൾപ്പോ അത്ര ശ്രദ്ധിക്കൂല്ല-
ഇതു വല്ല നിർബന്ധ കയന്നല്ലച്ച
ആഹ ആ പഠിക്കാനുള്ളതാവ അമുക്ക് ഇതിലൊക്കെ സെർച്ച് ചെയ്താ കിട്ട- ഇത് ഇണ്ടായന്ന്ണ്ടാകടെ അമ്മള് പിന്നെ- നെ അത്ര എണ്ണ ആക്കി എടുക്കൂല പിന്നെ ഈ ഇതിനെ എൽ എസ് എസും യ യു എസ് എസ് ഒക്കെ നോക്കുന്ന കുട്ടികക്ക് അവർക്ക് കിട്ടും കാരണം ഓരിത്-
ആ എളുപ്പമാണ് ആ ആ അത് ശരിയാണ് മാ- ഇപ്പ അമുക്കൊന്നും നോക്കലില്ല- സ്കൂത്ത് നോക്കന്നല്ലാതെ ന പും പഠിക്കലില്ലല്ല
ആഹ്
അ അങ്ങനെയൊക്കെ കട്ടുമ്പോ കുട്ടികൾക്കെ സന്തോഷമാണ് എന്തങ്കലൊക്കെ- അത് സമ്മാനം കുട്ട- ഇല്ലല്ലോ -
ആഹ് അപ്പൊ ഒന്ന് കൂടി പഠിക്കാനൻ ഇൻട്റസ്
ആഹ ആഹ് ആഹ ശരിയ അവിടെൊക്കെ ഉണ്ടായി ഞ ക്രിസ്മസ്-
അവിടെണ്ടായി ഓളും പറഞ്ഞിരുന്നു- ഒ ഹലോ- എനക്കൊന്ന് ശരിയായ അതൊ ഒരു പാലക്കാടാണ് കറക്കി കുത്തി എഴുതിയതാണെന്ന് അറിയില്ല അപ്പൊ അത് മാത്രം ശരിയായിന്ന് പറുഞ്ഞ-
പിന്നെ എന്തോന്നാ-
ന്നാ വേറെന്താന്നാല്
ന്നാ വേറെ പ്രത്യേയിച്ചൊന്നുല്ല വക്കെട്ടന്നാ
ആ ഇന്നായ്ക്കോട്ടെന്ന
ആന്ന ശെരി ഓക്കെ
മ് ശെരി